ഹലോ
ഹലോ ആഹ കേക്കില്ല?
ആഹ് ണ്ട്ണ്ട്
ആഹ് പിന്നെ എന്തൊക്കെയുണ്ട്?
എന്താ നല്ല വർത്താനം കൊഴപ്പൊന്നുല്ല.
കയ്ഞ്ഞോ?
ആഹ് ചായ്യുടി കഴിഞ്ഞു.
ആഹ് ശരി എന്താ?
ഇന്ന് ചപ്പാത്തി കടലക്കറി. അവിടെന്താ?
ഇവിടെ ഇന്ന് ഞാൻ മസാലദോശ ഇണ്ടാക്കി
ഉം മസാലദോശ ഉണ്ടാക്കുന്ന സമയത്ത് അയ്ക്ക് വേറെ പിന്നെ ചട്നി വേറെ ഉണ്ടാക്കോ അങ്ങനെ?
ഇല്ലല്ല ഞാനേ മസാല കൂട്ട് ഇന്നലത്തെ ബീഫുണ്ടായപ്പളേയ്
ആഹ്
ആഹ് അയിനോട് കട്ടുണ്ടാക്കി ഉള്ളി ഇന്തൊക്കെ വാട്ടിക്കാണ്ട് ഉരുളകീങ്ങൊക്കെ ഇട്ട്കാണ്ട്
ഉം
ഉ ഉ ആ അങ്ങോട്ട് ബീഫ് വന്ന് ഞമ്മൾ ഈ ചോപ്പർ ഉണ്ടാവുല്ലോ?
ആഹ്
ആഹ് അതിലിട്ടൊന്ന് കറക്കിക്കാണ്ട് ഒന്ന് ചെറുതാക്കി ഇട്ട്ക്കാണ്ടയിക്കിട്ട് ഒന്ന അളക്കി മിക്സ് ആക്കി. ഉ ഉ അതിക്ക് ഗര മസാലയും. ഇഞ്ചും വെളുത്തുള്ളിയും ഒക്കെ ഇട്ട് മഞ്ഞൾപ്പൊടി പച്ചമുളകും ഉം പിന്നെ നമ്മള പൊതീനലക്കെ മല്ലീ ചപ്പും പൊതീനിം ഉണ്ടാവല്ലോ?
ആഹ് തക്കട്ട് ട്ട്ണ്ടാവു ലെ.
ആഹ് ആഹ് ആഹ്.
ഉം.
ഗരമസാലട്ട് കുരുമൊളക് പൊടി ഉ ഉം ഉം. അപ്പ നല്ല ടേസ്റ്റ്ണ്ട്.
ആഹ് പിന്നെ ചൂടോട്ക്കനെ കഴിക്ക നല്ല ടേസ്റ്റെന്നേണ്.
ആഹ് ചൂടോട്ക്ക കുട്ട്യൾക്കൊക്കെ ഇഷ്ടാണ്ലേ നമ്മളെന്നൊര് താ ച് ഓ ട്ടാടിം ദോശ് ഇം അങ്ങനെ പത്തിരി ആയിട്ടു അങ്ങനെ പോവല്ലേ ഉം.
ഇവടെ ചെറ്യേ മോൻക്ക് ഓട്ടടന്നെ പറ്റൂല ഞാന് ന്നട്ട് ഓട്ടടച്ചട്ട്യൊക്കെ ഇട്
അ അ അവ് ശരി ബട പറ്റൂല ഒ ബടെ പറിം. ഓട്ടാടന്നാ പള്ള അറില്ലമ്മ അവ് ഒന്ന്ന്നുമ്പോത്തിനന്നെ മത്യാവു പിന്നെ കൊർച്ച് ഞാ വേഗം പൈക്കുമ്പ
ആഹ് അവ് പെലോൽക്കവ് കറി പാർന്ന്ന്ന വല്ല്യ ഇഷ്ടല്ലവ്. ചെറ്യേ മോൻക്കങ്ങനെ ഇഷ്ടം തന്നെല്ല ഓ വാണ്ടാന്നാ പറയ. അപ്പ ഞാ ഒയ് വാക്കി ന്ന രണ്ട് കടി ണ്ടാക്കണ്ടല്ലോച്ച ഉം.
ട്ടട കൊറവാണ് ണ്ടാക്കല് ഉം അല്ലെ ദോശേ നൂൽപുട്ടോ.
ആഹ്.
വെള്ളപ്പ ഇഡ്ല്യൊക്കായ്ട്ടങ്ങനെ ങ്ങനെ മാറ്റി മാറ്റിണ്ടാ
അ ആഹ് എവിട്യൂ അങ്ങൻ തന്നെ.
ഉം അല്ലാഞാ മക്കക്ക് വാണ്ട ഒരിസം ഒന്നാണേ ഒ പിറ്റേസം. ത്ത് വാണ്ട അ് ഉം.
ഉം പിന്നെന്താ.
പിന്നെ എന്ത ചോറക്കായോ ഉച്ച
ചോറ് താ അടുപ്പത്ത് തൾച്ച്ങ്ങോണ്ടിരിക്കണു ഇന്ന് രാവിലെ ച പ്പാത്തി ണ്ടാക്ക്യപ്പ ഞാനടുപ്പത്താണുണ്ടാക്കല്. ചപ്പാത്ത്യൊക്കെ അ അപ്പ പിന്നെ അടുപ്
ലേ.
ആഹ് അധികു അഎന്നെണ്ടാക്കാ പിന്ന പച്ച ഗ്യാസിന് കൊറച്ച് ബുദ്ധിമുട്ടല്ലേ ട്ടൈറ്റ് വര്യല്ലേ.
ആഹ് ആഹ്.
അപ്പവ് കാരണംപ്പൊരു കുറ്റി വെച്ചിട്ടൊരു മാസം കെയ്ഞ്ഞു ബുക്കെയ്ത്ക്കണ ഞ് പ്പീ ഇരുപത്തൊന്നാംന്തിക്ക ക്കൊള്ളു ക്- ദ്യന്ന പറയ്ന്നത് അപ്പഞ്ഞെന്താന്നറീലച്ച്ട്ടെ പ്പഞാ അട്പ്പത്തന്നെ ണ്ടാക്കി ചപ്പാ നിം കടലക്കറ്യൊക്കെന്നട്പ്പത്താ ന്ന് ചായ മാത്രള്ളൂ ഗ്യാസും വെച്ചിട്ട്.
കുക്കറട്പ്പത്തച്ചാവുലെ.
ആഹ് കുക്കറടുപ്പത്ത് വെക്കും ഞാന്.
ഉം ഉം ഞമ്മളെ കൊയലട്പ്പായ പിന്നെ പൊക പുട്ച്ലല്ലോ. അഹ് അടീല് മാത്രല്ലള്ളൂ ഞമ്മക്ക് ഗ്യാസ്ന്റെ ഉപകാരാണ്. കൊയലട്പ്പ്.
ആഹ് ശര്യാണ് പക്ഷെ.
ഉം ആഹ് വിസിൽ വരും പിന്നെ അത്വല്ല ഈ നോൺ തിക്ൻ്റെ ചട്ടി വെക്കാനാണ് കൊർച്ചര് ബുദ്ധിമുട്ട്. ഉം പിന്നെ പത്തിര്യൊക്കെ ചുടാനൊക്കെ.
ആഹ്.
ആഹ് ആഹ് അയ്നൊള്ളു കൊർച്ച് ബുദ്ധിമുട്ട് ഉം. ആഹ് ആഹ്. അതാണ് ആ ചട്ടി വെക്കാനള്ളു ബുദ്ധിമുട്ട് അല്ലാത്ത പത്തിരി ഉടാനാ കൊർച്ച് കത്യേട് അല്ലാത് പ്പയ്നൊക്കെ അമ്മള് സുഖ. ഞ് നൂൽപുട്ടായാലു ഇഡ്ലി ആയാലു ഒക്കെ ആ അട്പ്പത്ത്ക്കാണ് വെച്ചാല് ഇഡി ചെമ്പാട് വെച്ചാലേ.
ആഹ് ഇഡ്ല് ഞാനും പിന്നെ ഗ്യാസുമ്മത്തന്നേണവ് പ്പാ കുക്കർ വി ഫിസലടിക്കണ ഒര് ത് ല്ലേ.
ആഹ് ആഹ് ആഹ് ആത് ശരി ആഹ്.
വത് ഗ്യായ്മരിക്ക അവും മറ്റേ സ്റ്റീൽ പോൽത്തൊര്. ഇതാണ്. അയിമ എളുപ്പം കരി പിടിക്കുച്ചിട്ട് അപ്പൊ ഞാനത് വെക്കലില്ല. അപ്പം പുതിയത് എടു
അഹ് ശരി ആഹ് ആഹ് എന്റെ സ്റ്റീൽ തന്നെയാണ്. സാധാ ഇഡലി ചെമ്പാണ് വിസിലൊന്നും വരൂല. അപ്പൊ പിന്നെ ഞാന് ഫസ്റ്റിലേ ഒന്ന് വെച്ച് നോക്കി അപ്പൊ കൊഴപ്പൊന്നുമില്ല. അപ്പം മോറിയപ്പോ നല്ലോണം പോണുണ്ട്. കഴുക്കിയപ്പോ
ആഹ്
ഉം അപ്പൊ ന്ന ന്നാ അങ്ങനെന്നെ ആക്ക. ഗ്യാസ്മക്ക് വെച്ച് നമ്മള് കൊറേ ടൈം എടുക്കല്ലേ
ഓ ശരി തന്നെയാണ്. മറ്റേന്ന് പറഞ്ഞ നമ്മളെ സാധ അടുപ്പിലാണെങ്കി നമുക്ക് പാ പാത്രം കഴുകാന് എത്ര നേരം വേണം. കരിണത് കഴുകാൻ ഇപ്പം ഇല്ലല്ലോ?
ഞമ്മ ഇവിടെ എന്തേ തറവാട്ടിലൊക്കെ ആദ്യകായന്ന് അതിനായിട്ട് ഉ പൈപ്പേനി. അഹ് കരിപിടിച്ചു കാണ്ട്
തെന്നെ
ആഹ് ഇന്ന് കൊറേ ണ്ടാവും
എത്ര കഴുകാണ്ടാവും കഴുകിയാലും കഴുകിയാലും വെളുക്കും. പിന്നേ അയിന്ന് മേൽ തൊട്ട് നോക്കിയാ കരിതന്നെയാകും.
ഉം എത്ര അടിച്ചാലും കിട്ടൂല.
ആഹ് ശേ കരിക്കൊര് കൊറവുണ്ട് ഈ അടുപ്പ് ആവോണ്ട്.
ആ ആഹ്
പക്ഷെ വിറകിന് നല്ല ചിലവു ആണ്.
ആഹ്. അന്നൊക്കെ കാരണം നല്ലോ കരിക്കുടുക്ക മോറാനും ഉണ്ടാവും.
ആഹ് ഇന്ന് ഇല്ലല്ലോ?
ഗ്യാസും കുറവേ നി അന്നൊന്നും ഗ്യാ ആയിട്ടില്ലേനു പിന്നെണ് ഗ്യാസ് ആയതൊക്കെ ഉം ആന്നേ നല്ല താണ്.
ബുദ്ധിമുട്ട്‌രുന്നു. ഇപ്പൊ ബുദ്ധിമുട്ടൊന്നുല്ല. അപ്പൊ ആൾക്കാർക്ക് സുഖം എറിയപ്പോഴാണ് കുഴപ്പം.
ഉം
അപ്പൊ സുഖംയേറിയപ്പോ പ്പ അസുഖങ്ങളും. അങ്ങനത്തെ ഓരോന്നായി വന്നില്ല ല്ലേ
ഉം പിന്നെ എന്താ സുഖം കേറിയപ്പോൾ ഞമ്മക്ക് ടൈമ് ഇല്ല. ഒന്നിനും
ടൈമും ഇല്ല. എല്ലാ സുഖം കൂടിയും തരൂലാന്ന് പറയുന്ന വെറുതേയല്ലേ.
ഇല്ലാ പറയാ ഉണ്ടോ അസുഖം കൂടും. ഞമ്മക്ക് ഞമ്മക്കന്നെ വയ്യ അപ്പ ഞമ്മള് പറയാ വേ സ്‌റ്റ്‌ ന്നോലും എന്തെ കാരം പറ ഓൽക്കി അമ്മളായിരം കയ്യും.
ആഹ് ശരി തന്നെയാണ്
ഉം ഉം ശരി ഉം ഉം
ഉം വേറെന്താ മക്കളക്കെന്ന് ക്ലാസ് ഒന്നുയില്ലല്ലോ? ആ ചെറിയോ മദ്രാസെ പോയി വലിയ ട്യൂഷന് പോയി ഇന്ന് ട്യൂഷനിലെ എക്സാമാണ് മിഡ്‌ ടേമ് എക്സാമാണ് അപ്പൊ അയ്ന് പോയി.
അയ് ശരി ആഹ് ആഹ്
ആഹ് ശരി ആഹ് മോൻ പോയിട്ടില്ല ട്യൂഷന് ചേർന്നിട്ടില്ല എസ് എസ് എൽ സി ആവൂലേയികുറി.
അല്ല ഓന് ഒൻപതിലാണ്. ഇവൾക്കൊക്കെ ട്യൂഷൻ കൊടുക്കാചാരിച്ച എട്ട് വരെ കൊടുത്തിട്ടില്ല ഓൽക്കൊക്കെ ഇനി കൊടുത്തിട്ടില്ലേ ശരിയാവൂല്ല.
ശരിയാവുല മക്കളും വായ്പും പറ്റ് വായ്പും.
ആഹ് തീരെ പഠിക്കൂല ട്യൂഷനും കൂടി ഇല്ലെങ്കി അവർക്ക് കളി കൂടും ഇപ്പൊ തന്നെ എന്താ പറയുന്നത് കേട്ടേ ടൈമ ഇല്ല ടൈമിലയെന്നെ നല്ല ടൈം ഇല്ലെങ്കി കളിക്കൂല.
ആഹ്
ഉം
ടൈമില് കളിക്കണ്ട ഓൽ രണ്ട് വർഷം അങ്ങനെ പോട്ട വിചാരിച്ച് നമ്മള്
ഉം
എസ് എൽ സി കയ്യോളം എങ്ങനെ ട്യൂഷനൊക്കെ ഒന്ന് കൊടുത്തിട്ട് എസ് എൽ സി കയ്യണം
ഉം
അരെ കളിയും പഠിപ്പും കൂടി ഒക്കെ എങ്ങട്ടാ എത്താന്ന് അറിയൂല
ആഹ് ആഹ് ആഹ് ആഹ് ശരി
അവിടെ ഉച്ചക്കുള്ള ഫുഡ്‌ ആയോ
ഉച്ചക്കുള്ള അതായിട്ടില്ല ചോറിൻ അരി ഇടട്ടെ വെള്ളം തെളക്കണ്ട് അരി ഇടട്ടെ അതിന്റെ ഇടയിൽ ചായ ഉണ്ടാക്കലും ചൂടോടക്കല്ലേ ഒക്കെ എണീച്ചി വരുന്നേള്ളൂ അയിന്റെ ഇടയിൽ ഓൽ കളി കാണാൻ പോവും
ആഹ്
ഉം കളിന്റെ ടൈം അല്ലേ ഇപ്പൊ
ആ ഹ് ആഹ്
ഉം
ഇവടൊ മോന് കളിഴിട്ടഇപ്പം ഇൻസ്റ്റയിലക്കങ്ങനെ നമ്മള് ഓരോരുതരെ സ്കോറിന് പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ കമന്റ് എഴുതുല്ലേ
ആഹ്
ആഹ് അങ്ങനെ എഴുതിട്ട് മോനിക്ക് രണ്ട് പ്രൈസ് അടിച്ചിട്ട് രണ്ടു വട്ടം മന്തി കട്ടി
അതന്നെ ആഹ് ശരി ആ
ഇന്നലെ ഒന്ന് മിനിഞ്ഞാന്ന് ഒന്ന്കിട്ടി അതിന്റെ മുന്നേ ഒരാഴ്ച മുന്നേ പിന്നെ വേറെ ഒന്നും കിട്ടി
അത് ശെരി ആഹ്
ആഹ് അങ്ങനെത്തേനെക്ക അവൾക്ക് നല്ല ത്രില്ലല്ലേ
ഏ
അങ്ങനത്തനൊക്കെ അവർക്ക നല്ല ത്രി
ആഹ് അതുണ്ടാവും ഉം പിന്നെ ആയിക്കൂടെ ഒരുപ്രാവശ്യം കിട്ടിയാ പിന്നെ അധികം ആവും
ആഹ് ആഹ്
ഉം
പിന്നെ വേറെന്ത്
പിന്നെന്താ വേറെ
വേറെന്താ സുഖം കൊഴപ്പൊന്നുമല്ല ഇന്ന് മഴ തന്നെയാണ് ആഹ് മുറ്റടിക്കാനൊന്നും ഇറങ്ങി ആഹ ഇന്നലെ രാത്രി ഒന്നും മഴ മാറി
മാറിയിട്ടില്ല ഇന്നലെ ഉച്ചന്റെ ശേഷ ആ തുടങ്ങിയാ മയേ
ഉം ഇനിയിപ്പൊ ഇന്നും കൂടി മഴ നിക്കാണെങ്കി ആ വെള്ളത്തിന്റെ ഒക്കെ ഇതുണ്ടാവും
ആഹ് ഉരുൾപൊട്ടലൊക്കെ സാധ്യത ഉണ്ടാവും അങ്ങനെ ഇങ്ങനെ ഈ ചാറി പാഞ്ഞ് നല്ലോണം പെയ് പെയ്ത്കാണ്ട് പിന്നെ ഒന്ന് ചോർന്ന് പിന്നെതാവാണെങ്കിൽ കുഴപ്പം ഉണ്ടാവില്ല
ആഹ് അതും നിക്കാതെ പെയ്യല് ഒറവ് ഒ ക്കെ പൊട്ടൽ തുടങ്ങിക്ക്‌ണ്
ആഹ് ഇങ്ങടെ അവിടെ ഉറവൊക്കെ പെട്ടുവോ
ആഹ് ഒറവൊക്കെ പൊട്ടും പക്ഷെ വീട്ടിൽ പൊട്ടുല കേട്ടോ വീട്ടിന്റെ പുറത്തേ കൂടെ ഇങ്ങനെ പോണ കാണ അപ്പുറത്ത് തൊടുന്ന ഞങ്ങള വീട്ടില് ആദ്യൊക്കെ പൊട്ടിന്ന്ട്ടോ ഇപ്പ തീരല്ലേ ഇപ്പൊ ഒന്നും കൂടി പെര പണിതുടങ്ങിയപ്പോ ഒന്ന് ഉയർത്തിയപ്പൾ
ഉം ഉം ഉം അത് ശരി ആഹ് ആഹ്
ഉം വേറെന്താ
ആഹ്
മഴയാവൂമ്പോ മുറ്റടിക്കേണ്ട ഒരു പണി ഇല്ല്യ
ആഹ് ആ അത് ഒയിവായികിട്ടി അതെന്നെ
ഉം ഉം ഓ ഓ മഴാവുമ്പോ പൊറുത്ത്ക്കന്നെ ഇറങ്ങാൻ തോന്നൂലാ
ആ മഴ ആവുമ്പോ എറങ്ങാനും തോന്നൂല അതും തീരു അലക്കലും-
ഓഹ്.
അത് ചിക്കി അത് ആവുപ്പോരീമമ്പോത്തിനും മതിയാവും.
ഉം
ഉം മയക്കാലാവുപ്പോ ഞമ്മള് ആഹ് അവിടിം ഇവിടെ കെയറി എറങ്ങി ഇങ്ങനെ പണിട്ക്കണ്ട്.
ആഹാ അപ്പൊ നമുക്ക് കാലിനൊക്കെ അധികം വേദനേ
ആ വേദനിം വേര്ത്തും ഉം ഞാ ഇങ്ങ പറി
ഉം.
ഇപലോട്ങ്ങനെ പറേം ഞാന് അറിയ എനിക്ക് കയ്യ് കയ്യൂലറിം ഓല് അഴിക്കുടെ കളിച്ചാനും പോവും പന്തളിക്കാനും പോവും ഇങ്ങോട്ട് ജയ്സി തോട്‌സ്ക്കെ മണ്ണില് കുളിച്ച്ത്കൊണ്ടാരും.
ഓ ശരിയാണ് ഇവിടക്കണ്ടായി രണ്ടീസം മുന്നേ ഇന്റെ അടി കൊട്ടി ചേറിയോന്ക്ക് ആകേ ചേർ ചേറലിട്മുക്കി മുക്കി കൊണ്ടന്ന്ക്കാ ഞാൻ പഞ്ഞുതിരുമ്പിക്ക റഞ്ഞ് ട്ട് ഫസ്റ്റ് അത് ചളി പോകോളോ ഒരെക്കൊണ്ട് തിരുപ്പിച്ചു ഒരു വട്ടം ഓല് ചെയ്തപിന്നെ എന്നും റ്റിയ്യുള്ളെ
ആഹ് ആഹ് ആഹ് ന്ന ഞാന് എത്ര ഇരുട്ടായിയിക്കോട്ടെ എന്നാലും വേണ്ടില്ല തിരുബികൂടാണ്ട്
ഉ അല്ലെങ്കിൽ ഒല് പിന്നെ അടുത്ത ദിവസം കൊണ്ട്രെ.
ജെയയ്സിയും സോക്സും
ഏഹ്
ഉം
പക്ഷെ അത് ഒരിസം തിരുമ്പിയില്ലെങ്കിലാണെങ്കില് എന്തൊരുമണാണ്.
ആഹ് താണ്-
പിന്നെന്താ?
ആഹ് ശരി
ആഹ് ന്നാ ഒക്കെ ട്ടോ
പിന്നെന്നായിക്കോട്ടട്ടോ ഓക്കെ ഓക്കെ ഒ.